ഹലോ. കേൾക്കുന്ന്ണ്ടോ? ഹലോ. ആഹ്‌ ഇപ്പം കേക്ക്ണ്ട്.
ഹലോ
എന്തക്കെ പിന്നെ? ഹലോ കേൾക്ക്ല്ല്യാ?
ആഹ്‌ ഇപ്പള കേക്കണത് കേട്ടോ റയ്
ആഹ്‌ റേഞ്ചിന്റെ പ്രശ്നണ്ട് തോന്നുന്നു. ആഹ്‌ അതന്നെ.
ഞങ്ങടെ ഇവിടെ റേഞ്ച് പ്രശ്നണ്ടേ.
ആണോ?
റേഞ്ച് കി
ഉം
ആഹ്‌ അ.
ആഹ്‌
എന്തക്കെയാ വർത്താനം?
എന്തക്കേ ചായുടി ഒക്കെ കയിഞ്ഞോ?
ഇല്ല ചായ കുടിക്കണം. ഉം ഇല്ല ചായ കുടിക്കണം ഉം.
സ്പെഷ്യൽ എന്തേണ്ടാക്കോ വൈകുന്നേരം?
എപ്പളും ണ്ടാക്കു
വൈകുന്നേരം സ്പെഷ്യൽ എന്തേണ്ടാക്കൊ?
എപ്പഴും ഏ ചക്ക പയൻ ചക്ക ണ്ടെങ്കില്. ആ അയിനോട് ചക്കപ്പൊരി ഒക്കെ ആക്കിയാണ്ടേ. അങ്ങനോക്കെ ഉണ്ടാക്കിണ്ട് ഉം ആഹ് ആഹ്‌.
ഇണ്ടാക്കി ണ്ടാക്കി തിന്നാണല്ലേ? ഇവടെ മക്കള് മാത്രായോണ്ട് ഓൽക്ക് എന്തേം നൂഡിൽസ്സ് ബിസ് കെറ്റ് അങ്ങനൊക്കെ മതി.
ആ ബടിം ന നാത്തുമാര് വന്നാ ഞങ്ങള്. സദ്യയിട്ടും മറ്റേതായിട്ടും മർച്ച നല്ലോം ണ്ടാക്കും പായസും എല്ലും ണ്ടാക്കും.
ആഹ്‌ രസാ ണ് എല്ലാരുംമ്പാടെ ഇണ്ടാവുമ്പോ. ഒറ്റക്ക് ണ്ടാക്കി തിന്ന ഒരു ബോറ് പരിപാടി അല്ലേ.
ആഹ്‌ ഏഹ്‌.
ഉച്ചക്ക് എന്തേര്ന്നു ന്ന് സ്പെഷ്യൽ ആണോ?
ആ അല്ല ഞങ്ങള് വടെ സാമ്പാർ ണ്ടാക്കല അധികും.
ആണോ അന്താ വെജിറ്റേറിയൻ ആണോ?
അല്ല ഞങ്ങള് സാമ്പാർ ണ്ടാക്കാത്ത ആൾക്കാര അപ്പൊ ന്ന് സാമ്പാർ അങ്ങനെ ണ്ടാക്കിയതാ.
ആഹ്‌ അങ്ങനെ. ങ്ങക്ക് വെജിറ്റേറിയൻ ഫുഡ് ആണോ മറ്റേതാണോ ഇഷ്ടം.
ഞ അങ്ങനല്ല ഞങ്ങള് മിക്സ് ഡാ.
ഏ
രണ്ടു ണ്ടാക്കും ഉം രണ്ടു ണ്ടാക്കും.
അല്ല ണ്ടാക്കണല്ല ങ്ങക്ക് ഏതാ കൂടുതൽ ഇഷ്ടം താല്പര്യം ഏതാ?
അത് ഇവിടെ അധികും വെജിറ്റേറിയനാ ഇണ്ടാല് പിന്നെ എട്ക്കൊക്കെ ചിക്കന് ഇണ്ടാവും പക്ഷെ അധികും ഉം അധികും വെജിറ്റേറിയനാണ്
എഹ് ഇന്ക് ഈ സദ്യ ഐറ്റംസ്ല്ലേ അഒക്കെ ഭയങ്കര ഇഷ് ജെ ചെലപ്പോ അഅ് അത് തിന്നാൻ ഭയങ്കര ഒരു പൂതിയ്കാരം പെരേലതക്കകൂടി ഇണ്ടാക്കല് നടക്കൂലല്ലോ
ആഹ് ഇനകു അതേപോലെ തന്നെ സദ്യന്നാ ഇൻക്ക് ഭയങ്കര ഇഷ്ട ഞാന ഞങ്ങളിപ്പോൻ ൻ കല്യാണങ്ങളൊക്കെണ്ടെങ്കിലെ സേ ച്ചാ അപ്പ ഞങ്ങള് മണ്ടും സദ്യ ഇപ്പാന്റിംഇമ്മാന്റൊക്കെ ഹിന്ദുസ്കളെ കല്യാണൊക്കെ വരുമ്പോ ആ സ ദ്യ ഇല്ലേക്കാരം അപ്പ ഞങ്ങള് എൻസ് കല്ല്യ അല്ലെങ്കിൽ ഞങ്ങള് കല്യാണത്തിനെ പോവാത്ത സദൃയൊക്കെ കയിട്ട് ഞങ്ങള് ഏട്ട് മാണേം പോവും പറയാം
ആഹ് രസാണ് ഞാന്ച്ചാ അങ്ങനെ കല്ല്യാണ്ത്ത്ന് കൂടില്ലട്ടോ
അതേപോലെ വിഷുവിന്റെ ദിവസക്കാവും ഏ ഞങ്ങക്ക് കൊറേ കിട്ടിണ് അതായത് വിഷുന്റെ ദിവസൊക്കെ ആവുമ്പോ നമ്മോ ഓല് വീട്ടുകൊക്കെ ക്ഷണിക്കുമ്പോ ഞങ്ങള് മണ്ടും കൊറേ ഓല സദ്യ ഓല കൂട്ട്ണൊക്കെ ഭയങ്കര ടേസ്റ്റ് രസാണ് അറിയ
ആര്
ഉം ഉം ആഹ് അപ്പം ഞങ്ങള് ഇഞ്പ്പ ഓണ
ഓണത്തിന് ആ ഓണത്തിന് ഞാൻ പോയിണ് വിഷൂന് പോയീല്ല
അയ ഏ ഞങ്ങള് അയ്നാ ഓണായാലും വിഷുയാലും ഒക്കെ ഞങ്ങള് ഞങ്ങളെ പെരേ സദ്യ ഇണ്ടാക്കും ഇഞ്ഞ്പ്പോ അന്ന് ഇണ്ടാക്കില്ലെങ്കിലും പിന്നെ എല്ലാരും കൂടി കൂടുമ്പോ അന്ന് സദ്യ ഇണ്ടാക്കും ഇന്നട്ട് വായന്റെലൊക്കെ വെട്ടിക്കൊകൊണ്ടന്ന് ആക്കെ ആക്കി ഇല്ലെങ്കിലും
നാത്തൂമാര് കൂടുമ്പോ ഇങ്ങള്റ്ഞ്ഞായിരി സ വിഷുനോ അയിഷനില്ല ഓണത്തിന് രണ്ടുറി സദ്യ ഇണ്ടാക്കിനി
ആഹ് ആഹ് അപ്പ നല്ല രസു ആണ് എല്ലാരുംകൂടുമ്പളെ ആഹ് ഉം
എല്ലാരും കൂടണം ഇണ്ടാക്കാ ഇതാണങ്കി കൊർച്ചൊന്നും പോരല്ലോ
ആഹ് അതാണ് ഞമ്മള് മക്കളും കുട്ടിയളും എല്ലാരും കൂടി നോ ക്കി ഇണ്ടാക്കി ഉം പക്ഷെ നല്ല ആഹ് നല്ല രസാണ് പക്ഷെ ഇൻക്ക് ഇന്ക് ഏറ്റംഇഷ്ടം ബിയാണിന്റെങ്ങാട്ടിലൊക്കെ എത്രോ ഇഷ്ടം സദ്യന്നെട്ടോ ഞാനിപ്പൊഞ്ഞ് അധികം ഞാരൊങ്കിക്കെ ഇഞ്ഞ് എത്തുംമാണ്ട പെരേതന്നെ മത്തന് അങ്ങനെത്തെങ്കിലൊക്കെ ഇണ്ടെങ്കി ഞാൻ അയ്ക്ക് മമ്പയ്റൊക്കെ ഇട്ടാണ്ട് അയി ക്ക്ല്ല ആ മ മത്തിന് ഇതൊക്കെണ്ടാക്കും പിന്നെ അതേപോലെ അച്ചാറ് കൂട്ടും അല്ലെങ്കിപിന്നെ പൊതിച്ചോറ് ഞാൻത് പൊതിച്ചോറ് ഇങ്ങനെ ഇണ്ടാക്കും വായന്റെലെ പൊതിഞ്ഞാണ്ട് കുക്കിങ് ഇഷ്ട്ടാണോ ചോയിച്ചാല് ഇന്ക് വല്ല്യാണ്ടാക്കാ അറീല പക്ഷേ ഇന്നാലും ഞാൻ മാക്സിമം ശ്രമിക്കും കോളായാലും മാണ്ടില്ലാ വിചാരിച്ചാണ്ട് ഞാന് ഇണ്ടാക്കി ശ്രമിക്കും ഉം
ഇന്ക് ഇന്ക് ഇണ്ടാക്കാനല്ല ഇഷ്ടാ എന്ത് സാനും ഉണ്ടാക്കും
ഏഹ്
പ ഇപ്പം കേക്ക് ബേക്ക്യ്യ അങ്ങത്തെ പരിപാടികളൊക്കെ നല്ല ഇൻട്രസ്റ്റാ അ കൊറച്ചൊക്കെ ഞാൻ ചെയ്തോക്കീനി പിന്നെ അഅ് ഓരോ ടൈമില് ഒര് ഇൻഡ്രസ്റ്റ് ആണല്ലോ ഓരോ കാര്യത്തിന്
ആഹ് ആഹ് ഇൻകയിന് താ ഇന്ക് ഭയങ്കര ഇതേപോലെ തന്നെ അറിയാന് അറിയൂല അറിയാണെങ്കിൽ ഇന്ക് ഭയങ്കര ഇഷ്ട പക്ഷെ ഞാ കുറെശ്രമിക്കൂട്ടോ പിന്നെ ഇന്ക് ഭയങ്കര മുന്നോട്ട്ക്ക് ഭയങ്കര പേടിയാ അഅ് തെറ്റോ അത്ഞ്പ്പോ എ കേടു വന്നാലെ എന്തെങ്കും പറയോ അങ്ങനെയൊക്കെ ഭയങ്കര എനിക്ക് പേടിയാ അപ്പൊ ഞാൻ പൊതുവായി മൊത്തം പോലുല്ല
എനക്ക് ഇണ്ടാക്കി ഓരോരുത്തരെ തീറ്റിക്കാ ഇഷ്ടാ സ്വന്തം ആ ഇങ്ങനെ തിന്നൂല
ആഹ്
കൊറെേ ഉണ്ടാകുന്നതു നമ്മൾ ഉണ്ടാക്കുന്ന കൊറെേതു തുന്നൂല്ല വേറെ ആരുണ്ടെങ്ക ണെങ്ക ഓക്കെ നമ്മള് ഉണ്ടാക്കിട്ട് ഓലെ തീറ്റിക്കാുള്ള തല്പര്യോ
ആഹ് ആഹ് ആഹ് അത് നമ്മള് അതേപോലെന്നെ ഞാൻ ഉണ്ടാക്കിയാണ് ഞ അത് ടേസ് ചെയുമ്പോ എനിക്ക് ഒരു രസം തോന്നില്ല പക്ഷ വേറാ രാണെങ്കിൽ ചോദിച്ചു ഉണ്ടാക്കി കൊടുത്താണ്ട് കൊടുത്താണ്ട് ഇന്തെങ്ങനെ ഉണ്ട് എന്നൊക്കെ ചോദിച്ചു ഞാന് ഞാ അധികം എന്റെ ഹസ്ബൻറിന്റെ അതിനെ കുറിച്ച് ഞാൻ ടിച്ചണ്ട് ഇതു രസമുണ്ടോ എന്ന് നോക്കി ഇത് ഉപ്പ്‌ ഉണ്ട് നോക്കിനോക്കിക്കേ ഇത് മധു രമുണ്ടോ നോക്കിനോക്കിക്കേ ഇനിക്ക് ചിലപ്പോെ ഉപ്പ് ഉ അറിയുന്നില്ല ഞാൻ ഇടുന്നല്ലാതെ എനിക്ക് ഉപ്പ് നോക്കാൻ അറിയുല്ല ഞാൻ അറിയാലും എനിക്കറിയില്ലയറിയാ ഏറിയാൽ പിന്നെയും കുഴപ്പമില്ല കൊറഞ്ഞാൽ ഞാൻ പിന്നീടാണോ ഒന്നും എനിക്കു അറിയൂലാ പിന്നെ അല്ലെങ്കി പറഞ്ഞണം ഇതിൽ ഉപ്പ് കുറവാണ എന്നൊക്കെ പറഞ്ഞാ പിന്നീട ഒന്ന് അല്ലാതെ
ടേസ്റ്റ് നോക്കാൻ എന്റെ ഹസ്ബൻഡ് ബെസ്റ്റാ അയിനു ആക്കിയാൽ മതി
എന്റെ ഹസ്ബൻഡിനു പിന്നെ എന്റെപോലെ തന്നെയാ ഉ
കുക്കുചെയ്യുവോ ഹസ്ബൻഡ് അടുക്കളയിൽ കയറുവോ
ഇല്ല അങ്ങനത്തെ പരിപാടിയൊന്നും ഞങ്ങളെടുത്തില്ല ഏഹ് മുട്ടൊക്കെ ഇതങ്ങനെ മുട്ടൊക്കെ പൊരിക്കും സോയ എന്തെങ്കിലും എപ്പൊളെങ്കിലും ഒക്കെ അതു പോലെ അവല് മിൽക്ക് ഉണ്ടാ അങ്ങനൊക്കെ എന്തെങ്കിലൊക്കെ ചെയ്യാന്നല്ല ഓൾക്ക് ഓളുടേതായ സ്വയ ഇഷ്ടങ്ങള് എന്തൊക്കെ നോ ചെയ്യാനല്ലാതെ നമ്മക്ക് പിന്നെ നല്ലോണം മോനൊക്കെ നോക്കി തരൂട്ടോ ഇനിയിപ്പോ ഇവിടെ ഉമ്മാണെങ്കിലും ആഹ് ആഹ് അവിടെ ഉമ്മ ആണെങ്കിലും ഉപ്പ ആണെങ്കിലും ഒക്കെ നമ്മള് ആഹ്
സ്വയം കുക്ക് ചെയ്ത് കഴിക്കണം ആഹ് പരിപാടി കുക്ക് ചെയ്യണെ അപ്പൊ കൊറച്ചൊക്കെ അറിയാം
ആഹ് ഗൾഫ്ന്ന് ഇന്ന് വിളിച്ച്കഴിഞ്ഞാൽ
ആഹ് അപ്പൊ ആഹ് അപ്പൊ ഇപ്പൊ കൊറെയൊക്കെ ഒന്ന് കൂടിത്തരും ഈ അടുക്കളത്തെ പരിപാടിക്ക് ഇപ്പ നോക്കണതിന് വേടി വെച്ചില്ല അത് കൊറ ച്ച് ടാസ്ക് ആണല്ലോ അതിനായിട്ട് നല്ലേ കുക്ക് ചെയ്യുന്നെയാണ്
അയിനിപ്പോ ഇവിടെ ഇമ്മയാണെമെങ്കിലും ഇപ്പയാണെങ്കിലും ഒക്കെ നോക്കി തരും കുട്ടിയിനെ നോക്കി തരും ഉം നോക്കി ത ആഹ് ഞമ്മള് പണിയെടുത്ത് കൊടുത്താ പണിെടുത്താൽ മതി ഒക്കെ അവര് തന്നെ നോക്കി തിന്നാൻ കൊടുക്കല് എല്ലാം ഓള് ആക്കി തരും അങ്ങ്
ആഹ് അതൊന്നും ബുദ്ധിമുട്ടില്ല അറിയാം പക്ഷെ എനിക്കെന്താ വെച്ചാ എനക്ക് പറഞ്ഞന്നാലൊക്കെ ഞാൻ ഉണ്ടാക്കും എനിക്കങ്ങനെ അങ്ങനെ ഉണ്ടാ അറിയൂല
ആഹ് ഞാനും മി എനിക്ക് കുക്ക് ചെയ്യാൻ ഇഷ്ടവാണ്ടെ യൂട്യൂബിലൊക്കെ കൊറെ വീഡിയോസൊ ങ്ങോട്ട് ആയിന്ന് കിട്ടണ കിട്ടണ കൊറച്ച് കൊറച്ച് നോക്കിയാ എന്റെ സ്വന്തമായിട്ടൊരു മിക്സ്‌ ഒരു സംഭവമിട്ടാലോ അങ്ങനെയാണ് ഞാൻ ചെയ്യല്
ആഹ് അതാണ് നമ്മക്ക് എന്താ എനിക്ക് ഞാനിങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞ് തന്നാ ഞാൻഉണ്ടാക്കും പിന്നെ ഞാൻ ഇപ്പൊ ഞാ കൊറെ പഠിച്ചിട്ടു എനിക്ക് സത്യം പറഞ്ഞാ എനിക്കൊന്നും അറിയില്ലാട്ടോ പിന്നെ ഇവിടെത്തീയേന് ശേ എനിക്ക് കൊറേ ഓല് പറഞ്ഞ് പറഞ്ഞ് ഞാൻ കൊറെ പഠിച്ചു പിന്നെ എന്താ ഇനിയിപ്പൊ ഞാൻ ഇവിടെ കേട്ടിൽ പോയാലൊക്കെ സ്വയവെന്തെങ്കിലും ഞാൻ തന്നെ ചെയ്യും ഉം ഞാൻ എന്തായാ ഇന്നിയിപ്പോ ഏഹ് പിന്നെ വലുതു നിക്കറല്ലട്ടോ ഈ ബിരിയാണി വെക്കുക അങ്ങനത്തൊന്നും എനക്കറീല ഞങ്ങ ഞമ്മളിങ്ങനെ ചെറിയ മീൻ പൊരിക്കാ ചിക്കൻ പൊരിക്കാ പിന്നെ ബി എല്ലാം എനിക്ക് ആഹ് അറിയാ മീൻസ് ഞാനേ ഫസ് ഞാ ഞാനേ എനിക്ക് ഒരാള് വരാണ്ട് വന്നീല്ല
മൂത്തതാണോ
ആഹ് ഞാനാ മൂത്തത്
ഉം എന്റെ ഉണ്ട് വരാന് ഒന്നുണ്ട് ഇപ്പൊ ഞാനൊന്നെ ഉള്ളു അതുകൊണ്ട് അവിടെ അമ്മായി യമ്മില്ല ഓഹ് വാപ്പിയുംല്ല അപ്പൊ ഫുൾ ഒരു വീടിന്റെ കണ്ട്രോള് മൊത്തം എനിക്ക് തന്നെ പറയാ അപ്പൊ എല്ലാ സാധനോം ബിരിയാണി ആണെങ്കിലും ന്തിയാണേലെല്ലും അങ്ങനെ വെച്ച് പഠിച്ചു. ആഹ് മരിച്ചതാ ഹസ്ബൻഡിന് ഉപ്പയും ഇല്ല ഉമ്മയും ഇല്ല ആഹ് അത് ഞങ്ങളെ കല്യാണത്തിന് മുന്നേ തന്നെ മരിച്ചതാ രണ്ടാളും ഓലെ ചെറുപ്പത്തില് ചെറിയ കുട്ടികളാകുമ്പോതന്നെ മരിച്ചീക്കണ് ഉപ്പ ഉമ്മ പിന്നെ ഞങ്ങളെ കല്യാണ എന്റൊരു ഒന്നര വർഷം രണ്ടു വർഷം മുന്നേ
ആഹ് അങ്ങനെയല്ല സംഭവത്തില് ഞമ്മള് പഠിക്കണതാ നല്ലത് എനിക്ക് എല്ലാം അറിയാട്ടോ ഞാൻ എല്ലാം ഇണ്ടാക്കും പക്ഷെ എനിക്കെന്താന്നറില ഇനിക്ക് പേടിയ ഇണ്ടാക്കും മീൻസ് ഞാൻ ഒരുങ്ങൂല എന്തെങ്കിപ്പോ ഇനിക്ക് മുന്നക്കാരു ചിന്താ ഇപ്പൊ കേടുവന്ന ഓലെന്തെങ്കിലും പറയോ ഇനിപ്പ ഇത് കേടുവന്ന വെറ്തനെ വേസ്റ്റ് ആവല്ലെ ഞാൻ അങ്ങനെയൊക്കെ ചിന്തിക്കല്
ഇനിക്ക് പിന്നെ ആ ചിന്തയില്ല ഇനിക്ക് എന്തേ സാധനം ഉണ്ടാക്കണെങ്കിൽ അയിന്റെ എല്ലാ സാധനങ്ങളും വേണം
ഏഹ ഇനിക്ക് പിന്നെ ഇനിക്ക് സാധനം ഉണ്ടായാലും ഇനിക്ക് പേടിയ പക്ഷെ ഇന്റെ നാത്തൂന്മാര് നല്ലം ഇണ്ടാക്കും വല്യ നാത്തൂന് നല്ലം ഇണ്ടാക്കും നല്ല ടേസ്റ്റ് ആണ് ഉണ്ടാക്കുന്നതൊക്കെ
ആഹ്‌ ആഹ്‌ എനിക്ക് എനിക്ക് ആ ഒരു പ്രശ്ന ള്ളൂ എനിക്ക് എന്തേം സാധനം ഉണ്ടാക്കാൻ തിരിഞ്ഞാല് അതിന്റെ എല്ലാ സാധനവും അയിക്ക് വാണം അഡ്ജസ്റ്റ് ചെയ്ത് ഉണ്ടാക്കണ പരിപാടി അതടക്കൂല
ആഹ ആഹ് ആഹ് ആഹ എനിക്കാണെങ്കി ഇന്ന് പണിക്കാരും ഉണ്ട് ആകപ്പാടെ മണ്ടി പാച്ചിൽലാണ് ആ വിടുപണിയാ ഉം ഇല്ല ഈ വൈറ്റ് വാഷ
ഏഹ്‌
ഉം ആ ഏറെക്കുറെ ആയി
ആണ്
ഉം
പിന്നെ എന്നിട്ട് പണിക്കാര് പോയോ കഴിഞ്ഞോ
ഇല്ല ഓല് പോവാനും വേണ്ടി കാത്ത്ക്ക
ഏഹ്
ഉം ഉം ഉം
ഹസ്ബൻഡ് ഇവിടെ നാട്ട
ആഹ ആഹ് ആഹ് നാട്ടിലെന്നയാ ഇന്നാ ആയിക്കോട്ടലെ ഇന്നെ ഓല് വെയ്റ്റ് ചെയ്യ ആ